ഹലോ പറയൂ ഹലോ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ആ കേൾക്കാൻ പറ്റുന്ന ആ ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട്.
ആ പറെ ആണോ
ഹൽ കട്ടായോ ഹലോ
നാ നാ മഴണ്ട അവിടെ?
ആ ഹലോ
ആഹ് കേൾക്കുന്നില്ല
ആഹ് കേൾക്കുന്നുണ്ട് ക്ലിയർ ആണ്
മഴ ഇണ്ട് അതായിരിക്കും കേിൾക്കാത്ത്
ഇല്ലേ ഇന്ന് മഴയൊന്നുവില്ല കാലാവസ്ഥ ഇന്ന് ക്ലിയർ ആര്ന്ന് രാവിലെ മഴ ഒണ്ടാരന്ന് ഇപ്പം ഇല്ല തെളിഞ്ഞു നിക്ക
നല്ല ചൂടാ വെയിലൊണ്ട്
അവിടെയോ?
ഇവിടെ നല്ല വെയിലാ ഇന്ന് മഴ പെയ്തില്ല
ആഹ്
കോഴിക്കോട് ജില്ല
ആഹാഹാ ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ്‌ എല്ലാം കഴിച്ചു ഫുഡ്‌ കഴിച്ച് അടുത്തത് കഴിക്കാൻ ആയി
ആഹ് ആഹ് ആഹാ ആ ഇവിടെ ചായക്ക് ടൈം ആയോ
ഉം അവിടെ എന്താ ഫുഡ്
ഇവിടെ ഉച്ചയ്ക്ക് ചോറായിരുന്നു ചോറ് ചക്ക വേവിച്ചത് മീൻകറി രസം
ഓ ആ നാടൻ ഫുഡാലെ
ആ അതെ അതെ അതെ
നല്ല ഫുഡ് നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥക്ക്
അതെ ആ ചക്ക ഇപ്പം ചക്കയുടെ ടൈം ആണല്ലോ അതുകൊണ്ട് ചക്ക മിക്ക ദിവസം ഉണ്ടാവും
അല്ല പഴയ കാലത്തൊക്കെ ചക്ക നല്ല തിന്നിരുന്നെ ഇപ്പത്തെ പുതിയ ജനറേഷൻ ചക്ക വേവിക്കല് തന്ന കുറവാ അ ആരോഗ്യവകുപ്പ് നല്ലതല്ല തെറ്റായ മെസ്സേജ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ മെസ്സേജുകൾ വരന്നത് കൊണ്ടേ
ആഹ
ഇതിനിടക്ക് ചക്ക കഴിക്കാൻ പാടില്ലന്നൊക്കെ ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ് ആഹ ആഹ അതിപ്പോ ഓരോരോ പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പം ആ പുതിയ പുതിയ ഓരോന്ന പറയുവല്ലോ അപ്പം മറ്റേ വവ്വലും ആ
വളരെ അപൂർവ്വയിട്ട് എവിടെങ്കിലൊക്കെ എന്തെങ്കിലൊ കേസുകൾ ഉണ്ടാവും അതിന്റെ പേരില് മൊത്തം കാടട ഇവിടെ ഓരോരുത്തൻ മാരുടെ സ്വഭവണല്ലോ.
അതെ അതെ
പഴയകാലത്ത് ദാരിദ്ര്യ ചോറൊന്നും കിട്ടാത്ത സമയത്ത് കാലങ്ങളുണ്ടായിരുന്നു വിട്ട്കളിൽ ചോർ റൊന്നും ഉണ്ടാവില്ല എല്ലാർക്കും കഞ്ഞിയൊക്കെ ആരിക്കും കഞ്ഞി ഉള്ള അരി വെച്ചി നിട്ട് കഞ്ഞി വെക്കു ആതിലൊന്നേ എല പഴയകാലത്തൊക്കെ പറയുന്നകെക്ക അ വെറും വെള്ള കുടിക്കല് വറ്റൊന്നും ഉണ്ടാവില്ല ചോറണ്ടാവില്ലന്ന്
അതെ ഇപ്പൊ ഭക്ഷണം വെറുതെയക്കാ വേസ്റ്റ് ആക്കാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടല്ലോ
ആ അന്ന് പയ്യെ ആളുകൾ പറയരുന്നു പഴയ ആളുകൾ പറയാറുണ്ടായിരുന്നു ഈ ചക്ക മാങ്ങെണ്ടൊക്കെ കാലം വരുന്ന സമയത്ത് പിന്നെഞ ആള കുട്ടികളൊക്കെ നല്ല തടി ഉശാറാവെന്ന ബോഡി ഒക്കെ ഉഷാറ കാരണം നല്ല ഫുഡ് ചക്ക എല്ലാം തിന്നാൻ പറ്റും കൊറെ
അതെ അതെ വേറെ മായം ഒന്നും ചേരുന്നില്ലല്ലോ.
അന്നാണ് അന്നാ വയറ് കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയ ചക്ക ഉണ്ടാവുന്ന സമയത്ത്
ആ
അല്ലേൽ കഞ്ഞിടെ വെള്ളം മാത്രമല്ലേ കിട്ടുള്ളൂ
അതെ അതെ ആ ഇന്നത്തെ കണക്ക് ജോലിയും കൂലിയും ഒന്നും കുറവല്ലേ പണ്ട്
പുരോഗമനം ഇല്ലല്ലോ
അതാ
ഇന്ന്പ്പോ ആൾക്കാർക്ക് ചക്ക വേണ്ട
വേണ്ട അതെ പൊതുവേ ആർക്കും താല്പര്യം ഇല്ല ചക്കപ് അതല്ല ജോലി കൂടുതലും ആണല്ലോ ചക്ക അത്ര എളുപ്പല്ലല്ലോ
എളുപ്പല്ല ആളുകൾക്ക് ഇന്നെല്ലാം ഫാസ്റ്റ് ആയിട്ട് വേണം. ആർക്കും ഒഴിവില്ല എല്ലാരും ബിസിയാ. ബസിന്റെ ആൾക്ക് എല്ലാരും മൊബൈലില് എല്ലാരും ജോലിക്കാര് പഴയകാലത്ത് ആണുങ്ങള് മാത്രം പുരുഷന്മാര് മാത്രമേ ജോലിക്ക് പോവുള്ളൂ
ആ
ഇപ്പപ്പോ മഴകാലത്ത് കുറച്ച് ടീച്ചർമാരുണ്ടായിരുന്നു എന്ന അതും കുറവാണ് അധികം മാഷന്മാരെന്നെ പുരുഷന്മാരായിരിക്കോലോ ടീച്ച ായിട്ടുണ്ട ല്ലോ സ്ത്രീകൾ കൊറവായിരുന്നു ആ
അതെ
പിന്നെപ്പോ അങ്ങനല്ലേ ആണുങ്ങളൊക്കെയാണ് ടീച്ചറും അദ്ധ്യാപക മേഖലയിലൊക്കെ- സ്ത്രീകളാണ് കൂടുതൽ ആ ആണുങ്ങളെന്നു പറഞ്ഞാ അതാ ഇങ്ങനെ -
ആണ് ആണ്
അത് ക്ഷമയോട കൂടെ കൈകാര്യം ചെയ്യാൻ കഴിയ സ്ത്രീകൾക്കാണ് അധ്യാപന മേഖല ഏ കുട്ടികളോടൊപ്പം കള കളിച്ച് ചിരിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണല്ലൊ ഇന്ന് സ്വീകരിക്കുന്നത്
ആണ് ആണ് പഴയതുപോലെയുള്ള ശിക്ഷണ രീതികളൊന്നുല്ലല്ലോ
അല്ല അതൊന്നും വെലപ്പോവില്ല
അതാണ്
അപ്പ അതുകൊണ്ടാ ആ മേഖലയിൽ ക്ഷമയോട് കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് അതുകൊണ്ട്- പലർക്കും സ്ത്രീകൾ ആ മേഖലയിൽ തടങ്ങുയാണ് തസ വും ഈക്കത്ത സുമ്മാ രെ പൊതുവേ സ്ത്രീകൾ അത്ര ക്ഷമി - അഹാ
ആ അതെ ക്ഷമയും കോറവാണ് അതല്ല കോർചൂടെ സൗഹൃദപരമായിട്ട് കുട്ടികളോ ഇടപഴകാന് പുരുഷൻമാരെക്കാളും സ്ത്രീകൾ
ആ ഉണ്ട് പൊതുവണ്ട് അതൊണ്ടൊക്കെ ആയിരിക്കും അത് അങ്ങൻ തന്നെഴാണൽ അല്ലെ ടീച്ചർമാര് മാസന്മാര് കോറവല്ലേ ഇപ്പൊ
അതെ അതെ കൊറവാ മിക്ക സ്ഥാപന സ്ത്രീകളാണ് കൂടുതല്
ഹ്
പ്പ അടുത്തുള്ള വിദ്യാലയങ്ങളൊക്കെ എടുത്താലും അങ്ങനെന്നെ സ്ത്രീകളാണ് കൂടുതലാ അദ്ധ്യാപികന്മാരാ കൂടുതല്
എല്ലാ ടീറ്റിങ് മേഖലയിലും ഉണ്ട് അല്ലാത്ത ജോബുകൾ ഉണ്ട് എല്ലാ എല്ലാരും ജോലിക്കാരാണല്ലോ
ആ അതെ
പഴേ കാല്ത്തെ സ്‌
ഇപ്പൊ പ്പ പഴയതുപോലുള്ള ചിന്താഗതി അല്ലല്ലോ എല്ലാ സ് ത്രീകൾക്കും ജോലിക്ക് പോകണം. സ്വന്തം കാലിൽ നിക്കണം, എന്നുള്ള ഒരു ചിന്താഗതി വന്നു.
അതതെതെ അതെ ആർക്കും കല്യാണം കഴിക്കണംന്ന്ല്ല.
ആ അതെ. അതെ കുടുംബം എന്നുള്ള ഒരു കൺസെപ്റ്റീന്ന് മാറി സ്വന്തമായിട്ട് ഒരു ജോലിന്നുള്ള ഒരു ചിന്താഗതിയിലോ
അതെ ആഹ് ൽ പഴയകാലത്ത് ത്തൊരേ വിവാഹം അതിനാശ്രയിച്ചിരുന്നവര് അതായത് നമ്മൾ ര് ചെലവുകളും കാര്യങ്ങളും ജീവിതം മുന്നോട്ടു പോകാനുള്ള ഒരു ഉപാധിയായ്റ്റ കണ്ടിരുന്നത് ആഹ്
ഒരു പ്രായ ആവാ കല്യാണം കഴിക്ക്യാ പിന്നെ കുടുംബായി ട്ട് കുടുംബത്തെ നോക്കി ആ തണലി ജീവിക്ക്യാ
ജീവിക്യാ.... അതെ അതെ.. ഇന്ന് അതല്ല ഇന്ന് ഒരാൾക്ക് കീഴില് നി ആ ആരാ പിന്നെ താല്പര്യമൊക്കെല്ല ഉം എല്ലാർക്കും സ്വന്തായിട്ട് ജോലി വേണം സ്വന്തായിട്ട് കഴിയണം അതിന് സ്വാതന്ത്ര്യം
അതെ അതെ
സ്വാതന്ത്ര്യം ഇല്ല ന്നുള്ളതാണ് പിന്നെ കുടുംബജീവിതമാവുമ്പോ
അതെ മറ്റൊരാളുടെ മുന്നിന്ന് പൈസ മേടിക്കാനോള്ള ഒരു ആ ഒരു ഡി ആശ്രയതം ആ ഒരു ആ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ആശ്രയിച്ചു ജീവി ക്കുന്നതിനെ പറ്റി
ആണ് ആണ്
പണ്ടത്തെ ചിന്താഗതി അങ്ങനെ അല്ലല്ലോ ആ
കുടുംബജീവിതം ണ്ടങ്കിലും കുടുംബജീവിതം ഇപ്പോ ഒരാള് ജോലിള്ള രണ്ടു പേരും ജോലിക്കാരായാല് ഒരു കുടുംബജീവിതം പെട്ടെന്ന് പിന്നെ എന്താലോ ഷേ അത് നല്ലനേലക്ക് മുന്നോട്ട് പോവുന്നുവില്ല
ആ
കാരണം അവരോർക്ക് ചിന്താഗതി എനിക്ക് പാടില്ലെങ്കിലും എനിക്ക് സ്വന്തായിട്ട് ജീവിക്കാനുള്ള കഴിവോണ്ട്
ആ അതെ ആ അങ്ങനൊൾ ചിന്താഗതി വരുന്നവരു ഒണ്ട് അതെ-
പെട്ട് നിൽക്കണമ്ന്നില്ല- എന്തെങ്കിലും പ്രശ് നങ്ങള് വരുമ്പളെ-
അതെ അതെ-
ചീറ്റി പോകാണ്- അങ്ങനത്തെ ഒരു അവസ്ഥയാണോ അതൊണ്ടൊക്കെ ആയിരിക്കും ആളുകള്-
ആ ഇപ്പം പഴയതിനേക്കാളും ഡിവോഴ്സ് റേറ്റ് കൂടുതലാണല്ലോ?
അത കൂടുന്നുണ്ട് അത ഈ ഈ ഒരു കാരണമായിരി
പണ്ടന്ന് പറഞ്ഞാല് എന്ത് വന്നാലും- കുടുംബത്തിന് വേണ്ടിന്നുള്ള ചിന്താഗതിയിൽ- സ്ത്രീകള് നിക്കും-
ആ ക്ഷമിച്ചു നിൽക്കും-
അതെ ഇപ്പ അങ്ങനെല്ല അത്ര ക്ഷമ ഇല്ലല്ലോ ഇപ്പൊ ക്ഷമിക്കേണ്ട കാര്യം ഉണ്ടെന്ന് അവർക്ക് തോനുന്നുല്ല-
സ്വന്തം അച്ഛനും അമ്മാനെ സ്വീകരിക്കാൻ നേര തയ്യറാവില്ല കാരണം ഓര് ഇതില് കഷ്ടത്തിലാക്ക് കേറതിലാണ്-
അതെ
ന്നാല് രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാ പോലും തയ്യാറാവുല പ്പ അതൊണ്ട്
ആ ഇപ്പ ആ രീതിയൊക്കെ മാറി
മാറി നമ്ക്ക് എന്താ ജോലി എന്താണ്ടോ
ഇല്ല ഞാൻ ജോലി ഇപ്പൊ കുഞ്ഞുങ്ങള് ചെറ്താ ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ല
ജോലി ഉണ്ടായിര്ന്നാേ?
ആ മുമ്പ് ഉണ്ടായ്രുന്നു ടീച്ചർ ആയിട്ട് പൊയ്ക്കൊണ്ട്ര്ന്നതാ
ആ
ഇപ്പൊ കുഞ്ഞുങ്ങള് ചെറ്താ ഏരട്ട കുട്ടികളാ രണ്ട് രണ്ടര വയസ്സേയൊള്ളു രണ്ട്പേർക്കും പ്പിച്ചിട്ട് എങ്ങോട്ടും പോവാം പറ്റത്തില്ല
ഉം ഹസ്ബന്റ് ജോലിള്ളാളാ
അല്ല കൂലിപ്പണിയാ
കൂലിപ്പണിയാ പ്പം അത്രേ പ്രയാണല്ലേ
ആ വേറെ ആ അവ ടെന്താ ജോലി
ഇവിടെ ചെറിയ ടീച്ചറാണ്
ആഹ ഹഹ ആഹ ആഹ്
മ മതപരമായിട്ടുണ്ടോ
അതെ ആഹ
മക്കളാ എത്ര എന്ത മക്കളാ
വ
രണ്ട് മക്കളാണോ
ആഹ ആയിരത്ത മക്കള രണ്ട് മക്കളും
ആഹ്
മോനും മോളു
ഏ ഒരു മൂന്ന് ച പോണ്ട
ആഹ
ഉം
അപ്പൊ ശരി എന്നാ പിന്നെ വിളിക്കാം ഓക്കെ